എന്തൊക്കെ വർത്താനം?
എന്താ നല്ല വിശേഷം.
ഇതാണ്.
ഉം.
സുഖാണോ?
ഓ സുഖയിരിക്ക്ണു.
ചായോട്ച്ചോ?
കഴിഞ്ഞു.
ചായക്ക്ന്ന്?
ഞാൻ ഞാന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ച്ചോ? ഊതി.
എന്ത് മനസിലായില്ല.
ജ്യൂസ് ജ്യൂസ്.
ഡെയ്‌റ്റ് യെടുക്കുന്നതാ.
ആ.
ആ പിന്നെ വേറെന്തൊക്കെ? പരിപാടി കഴഞ്ഞോ? ഏ
കല്യാണണ്ട് പ്പോ ഞ്ഞ് വൈകുന്നേരത്തൊക്കെ എന്തേങ്കലൊക്കെ നോക്കണം.
ഏ. പിന്നെ അവടക്കെ മഴണ്ടോ?
ഇന്നില്ല രാവിലെ ങ്ങെന്നെ ചെറുതായിട്ട് നല്ല ഇതുണ്ടായിരുന്നു. കാർമേഘം കൂടിയിരുന്നു പക്ഷെ പെയ്തില.
ചൂടൊക്കെ എങ്ങനെ ചൂട് കൊ റവുണ്ടോ?
ഓ അഅ് പറയല്ലിം മഴ പെയ്താൽ മാത്രം ചൂട് കൊറവുണ്ട്. അല്ലേലും നല്ല ചൂട്ണ്ട്.
പിന്നെന്തൊക്കെയാ?
വേറെന്താ കൊഴപ്പൊന്നുല്ലാ. ങ്ങളെ ചയോടിയൊക്കെ കഴിഞ്ഞോ?
ആ ചായകുടി കഴിഞ്ഞു ഉച്ചക്കത്തെ പണി നോക്കണം എന്ത് ഇല്ല ആയില്ല ആത്തണം ഞാന് എന്റെ വീട്ടിലേക്ക് ഇന്ന് വന്നതാണ്
ആണല്ലേ
അപ്പോ എന്തായാലുമുണ്ടാകണം
മ് എന്താ ഉച്ചയ്ക്ക് ഫുഡ്
എന്നിട്ട് ചോറുണ്ടാക്കണം പിന്നെ മീന് മാന്തൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കറിയാക്കണം ആ ഒന്നു ആക്കില്ലാ ഇപ്പൊ തുടങ്ങണം പരുപാടി
ഓ
പിന്നെ
വെക്കേഷൻ ആയിട്ട് പോയതാണ് വീട്ടീക്ക് വെക്കേഷൻ ആയിട്ട് പോയതാണോ വീട്ടിലേക്ക്
അല്ല ഞാന് എന്റെ വീട്ടിൽ തന്നെ അധികം നിക്കൽ
ആണല്ലേ ഓക്കെ ക്കെ
നിങ്ങള് വെക്കേഷൻ നേടയും പോയിട്ടൊന്നുമില്ലേ
ഇല്ലല്ല ഷീ ഞാൻ ക്ലാസ്സ് ആയ കാരണം എവിടെും വല്ലാ പോയിട്ടില്ല
ഉം
ഉം പിന്നെ വീട്ടില് കുറച്ച് ഹോസ്പിറ്റല് കേസും കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് ഈ വെക്കേഷൻ ആരും ഇറങ്ങിയിട്ടില്ല അട് ത്ത വെക്കേഷൻ നോക്കാം ഞങ്ങളെല്ലാ തവണിം പോവാറുണ്ട്. ടൂറൊക്കെ പോവാർ ക്ഷെ ഇപ്രാശം പോയി. ഫാമിലി ആയിട്ട് എല്ലാരും കൂടി.
ആ അതെ ചൂടുവല്ലേ പ്രാവശ്യം. വർക്ക്യ്യാൻ ന്നും പോണില്ലേ? ഉം. ഏാ
യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടാ.
ആഹ അതെ, എനിക്ക്ങ്ങനതന്നെ യാത്ര ചെയ്യാൻ ഭയങ്കരഷ് ക്കെ ദൂരെ ദൂരെ യാവും ഹേ അടുത്തൊന്നല്ല ദൂരെ യാത്ര ചെയ്യാനാഷ് ഉും പിന്നെേ വേറെൻതെകെ
വേറെന്താ കൊഴപ്പൊന്നുല്ല സുഖം.
ഏ എം
വേറെന്താ കൊഴപ്പൊന്നുല്ല
ആ വീട്ടിലാരൊക്കെണ്ട്
വിട്ടില് ഉമ്മി പിം മോനും.
ഏ
എൻന്ന്
ഹാലോ സ്
എന്ത് എൻന്ത്
ഫുഡ്ക്കെണ്ടാക്കും
ആ പിന്നെ ഫുഡ്ക്കെ ഞാൻ തന്നെ ണ്ടാക്കി
നമ്മളെ സ്പെഷ്യലായിട്ട് പരീക്ഷിക്കാർ ണ്ടോ
ആഹ എടക്കൊക്കെ പരീക്ഷിക്കും. ആ യൂട്യൂബിലോക്കിട്ട് എന്തെങ്കിലും ക്കെണ്ടാക്കോക്കും. ആഹ നിങ്ങളുണ്ടാക് ആഹ് ഇഷ്ടാണ്. സ്പെഷ്യലൊക്കെ ണ്ടാക്ക്
ആഹ നിക്കും അതെ, ഉം എനിക്ക് മറ്റേ എണ്ണ പലഹാരങ്ങളൊക്കെയ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഇപ്പൊ നോമ്പൊക്കെയി കഴിഞ്ഞാൽ എണ്ണ പലഹാരങ്ങളൊക്കെ നല്ല ഉണ്ടാക്കും
ഉഹ സ്പെഷ്യലൊക്കെനെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമായിരിക്കുലെ
ആഹ
ആം
ആഹ സ്പെഷ്യൽ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാ ഇഷ്ടോ
നിങ്ങള എങ്ങനെ അടുപ്പത്തണ്ടൊക്കെല്ലോ ഗ്യാസമ്മലോ
രണ്ടിലും ചെയ്യും
അല്ല ഇപ്പൊ ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടാണല്ലപ്പൊ
അപ്പൊ അധികം ഗ്യാസ്അല്ല അടുപ്പിലാണ്
ആ
ചെയ്തു തുടങ്ങിയ അടുപ്പില സുഖം
അതെ അടുപ്പ് കത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കത്തി പിടിച്ചാ പിന്നെ അടുപ്പ്ന്നെ എല്ലാത്തിനുംസു വേം വേ ആയി കിട്ടും ഗ്യാസ നിങ്ങള എളുപ്പത്തിന്
ഒപ്പം നിന്നിട്ട് ഇങ്ങനെ പെട്ടന്ന് ഇവിടെന്നു ചെയ്താ
അതെ അതെ കത്തിക്കാനൊക്കെ ണ്ടെങ്കിൽ എളുപ്പ എളപ്പന്ന
ഞക്ക് പിനെ കത്തിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല ഇപ്പൊ പകത്തിന് ഷീല്ലായിരു ന്നീ ഉപ്പാക്ക് കൃഷിണ്ടായിരുന്നു അപ്പൊ പാട്ടത്തിലൊ കൃഷി ചെയുന്നത്പ്പ പാട്ടത്തിടുത്ത സ്ഥലം ഇഴും അതിപ്പ വേറെ കായും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എടുക്കും അത് കൊണ്ട് വിറ യ്കി നൊന്നും ബുദ്ധിമുട്ടില്ല
ആഹ
പിന്നെ ഞങ്ങളോടെ വിറക് അത്ര സൂക്ഷ്മതയോടെ കത്തിക്കാം
ആഹ
അവിടെ എന്റെമ്മ ഭയങ്കര സൂക്ഷ്മതയില കത്തിക്കും ഹസ്ബൻഡ് ന്റെ അമ്മ കുറച്ചേ വെക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ടൈപ്പ എന്റെ വലിയ നാത്തൂന്റെ കല്യാണത്തിന്റെ വിറകിപ്പോഴുംന്റെ വീട്ടിലുണ്ട് നാത്തൂൻക്ക് നാല്പത് വയസായി ഹി ഹി.... ഉ
ചേകിരിയൊക്കെ ഉണ്ട പിന്നെ വിറക് ഞമ്മള വിറക ഒക്കെ അങ്ങനെ ഇതൊന്നുമല്ലട്ടോ സൂക്ഷ്മതൊന്നല്ല ഞമ്മള് വിറകണ്ട് ചകിരി കൂടുതലുണ്ട് ചെക്കിരി തന്നെ അധികം വെക്കുക ഇപ്പൊ ചോറിനൊക്കെ ആ
ഉ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ എ അപ്പൊ ദോശൊക്കെ ചട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ചപ്പ് ചവറുകുണ്ടല്ലോ അത് അടിച്ചു കൊടുന്നിട്ടാണ് ആള് കത്തിക്കുക
ഹ ഹ....
ഉ ഒരു പഴയ രീതി ഉ
ഏ് ആടാ അടുപ്പന്നെ കൂടുതലും കത്തിക്കല് ഏ ഹം ഹ പിന്നെന്തൊക്കെ ഞമ്മള് പിന്നെ പൈസ കൊടുത്തു വാങ്ങല
അആ
ഇ ണ്ടാവും കണ്ടത്തിലൊക്കെ കേയറിയൊക്യ കിട്ടും എങ്കിലും മയക്കാരലാ കുമ്പോ ഇപ്പൊ കൊറേ ആായിട്ട് അങ്ങനെ വാങ്ങലല്ലോ ട്ടൊ കാരണം അടുപ്പിന്റെ യൂസ് കുറഞ്ഞ് കാരണം ഗ്യാസൊക്കെ വന്നേന്റേഷ് ആദ്യം ഞമ്മക്ക് ഗ്യാസ്ണ്ടായില്ല. നമ്മള് അട്പ്പല്ലേ ഫുള്ള് എല്ലാം വരെ അടുപ്പത്തേനുണ്ടാക്കലിണ്ടേന്. ആ സമയത്തൊക്കെ വെറകും, ചെ ചെകിരിയൊക്കെ നമ്മള് പൈസടുത്ത് വാങ്ങും.
ഉഉം
വേറെ ആരെങ്കിലു പ്രസവി ക്കാനൊക്കെണ്ടെങ്കില്. ഇത്താത്താ രോക്കെ പ്രസവിക്കാനൊക്കാ യിണ്ടെങ്കില് സമയവും അത് പോലെ മയകാല ക്കാവുന്നിന് മുന്നെ വെറകും, ചകരി ഒക്കെ പൈസടുത്ത് വാങ്ങീറ്റ് അ, ഹെ അ ആ എടുത് ത്ത് വെക്കും. ന്നിട്ട് ഓലയൊക്കെ ണ്ടെങ്കില് ഓലയൊക്കെ ചൂട്ടാക്കിട്ട് ഇട് ത്തെക്കും. ഇപ്പാ പർത് കണ്ടത്തിലുള്ള കണ്ടൊക്കെണ്ടെങ്കില്, അയൽവാസികളക്കെണ്ടെ ഓരൊന്നും ഉപയോയ്ക്കൂല. ഓൽകൊക്കെ ഗ്യാസ് ണ്ട്‌. ഞമ്മളെ ഏരിയെല് മ്മക്കെയ്ന് ഗ്യാസില്ലാതിരുന്നെന്. അപ്പൊ അവര് കണ്ടതിലൊക്കെ പ്പെ നമ്മള് ഓലണ്ടെങ്കിൽ ഓലോട് ചോയിക്കും ഓല് എടുത്തോളാം പറയും. അപ്പൊ അവടന്നൊക്ക ഓല എട് കൊണ്ടുവന്ന് ചൂട്ടാക്കിട്ട് എടുതുവെക്കും. അങ്ങനെയൊക്കെ ചെയ്യല് ഇപ്പൊ കൊറേയായിട്ട് അങ്ങനത്തെ പരിപാടി ഇല്ല. ഇപ്പൊ ഗ്യാസ്തന്നെനി.
പിന്നില്ലേ
വീണ്ടും അടുപ്പന്നായി തൊടങ്ങി. അപ്പൊ ആദ്യണ്ടായിനെ വറകും ചകിരികളൊക്കെ തന്നെ ഇപ്പളുംണ്ട്. പിന്നെ പ്പ അട്ത്ത് മരങ്ങള് മുർച്ചീനു, വീട് ക്കാകക്ക് തറ ട്ടാൻ വാൻണ്ടിട്ട് അപ്പൊ കൊറേ വെറക്ണ്ടായിനു, അതൊക്കെ കൊത്തി താക്കിട്ട് ഉണക്കിയിണ്ടായിനു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ്. പിന്നെ അട്ടത്ത് കൊറേ മുമ്പ്ട്ട് വെച്ച സാധനങ്ങൾ, പിന്നെ ദിവസ്സും തേങ്ങ പൊളിക്കുല്ലോ? അയിന്റെ ചകിരി ഇഷ്ട്ടം മാതിരി ണ്ടാവും. അപ്പൊ അപ്പ അങ്ങനെ അടുപ്പ് കത്തിക്കും. ചോറും രാവിലത്തെ കടികളൊക്കെ ക്കെ അടുപ്പത്തന്നെ ആക്കും. രാത്രി എന്തെങ്കിലും ണ്ടാക്കുന്നുണ്ടെ ഗ്യാസ്മല് ണ്ടാക്കും.
ആഹ ആ്അതന്നെ ഞാനും ചെയ്യാറ്.
ആഹ. രാത്രി എന്തെങ്കിലും വെക്ക, പിന്നെ ആരുല്ലെങ്കിലൊക്കെ ഒന്ന് ഗ്യാസ് വെക്കും അല്ലാതെ അടുപ്പന്നെയാണ് എല്ലാരും ഉണ്ടേ അടുപ്പന്നെ കത്തിചൊള്ളു. അടുപ്പ് കത്തിക്കുമ്പളാ ഒന്നും കൂടെ സുഖം. ചോറൊക്കെയാണടെ അടുപ്പത്ത് വെച്ചിട്ട് നല്ലണം കത്തി കെട്ടിക്കയിഞ്ഞ പിന്നെ ആ ഭാഗത്ത് നോക്കണംന്നി ല്ലാലോ? പിന്നെ എടക്കൊന്നു വെന്തു വെള്ളം ഉണ്ടോന്നൊക്കെ നോക്കാൻ പോയാ മതി ഗ്യാസുമലാണെ മറ ഞ്ഞോ, ഗ്യാസ് ഓഫായോ, വറ്റിയോ അങ്ങനെ നൂറൂട്ടം കാര്യങ്ങൾ ശ്രെദ്ധിക്കേണ്ടിയരും. ആ ഗ്യാസുമ്മല് ഞ മ്മള് ശ്രദ്ധിക്കണല്ലോ പണിയെടു അപകടം പിടിച്ച സംഗതിയല്ലെ? അടുപ്പാകുമ്പോ വറ്റിയാലും കൊഴപ്പല്ല. ഒന്നായാലും, എന്തായാലും കൊഴപ്പല്ല നമ്മുക്ക് ഉപ ഉപദ്രവം ഉണ്ടാവൂല്ല ആ പിന്നെന്തൊക്കെ?
വേറെന്താ. കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നെ?
ക്ക് കുട്ടികളില്ല.
ഇല്ലല്ലേ? ഓ.
നിങ്ങള് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? കുട്ടികൾക്കൊക്കെ ണ്ടാക്ക.
രാവിലെ ഇന്ന് ഇപ്പോ ദോശ ണ്ടാക്കി.
എ.
ഏ?
കറിയൊക്കെ രാത്രികക്
കറി താലേ ദിവസത്തെ കറിയെന്നെ. എല്ലാര്ക്കും അത് മതി. പ്രത്യേകിച്ച് കറി വേണന്നില്ല.
മീന്റെ കറിയൊക്കെ ണ്ടെങ്കില് അതന്നെ മതില്ലോല്ലെ? ആഹ മീന്റെ കറി പിന്നെ തലേന്നത്തെ ടേസ്റ്റ് കൂടണല്ലോ ചെയ്യാ. മൊളകി ട്ടതൊക്കെയാണ് തലേന്ന ത്തത് പിറ്റിയേന്നക്ക് ഒന്നൂടെ ടേസ്റ്റ്. കൂടല്ല അല്ല പണിയെല്ലാം കഴിഞ്ഞു
ആഹ്! പണികളൊെ കഴിഞ്ഞിട്ടായ പോന്നത് ഞാന് ക്ലാസ്സില് വരുന്നുണ്ട്
ആഹ എവിടെയാാണ്?
ഞാന് ഫാഷൻ ഡിസൈനിങ് പടിക്കാൻ വരുന്നുണ്ട്
ഏ
പടുത്തനെ
ആഹ കൊറേ ആയോ ചേർന്നിട്ട് ഇപ്പ എങ്ങനെ പഠിക്കയാണോ അല്ലെങ്കിൽ പഠിച്ചിട്ട് വർക്ക് ചെയ്യയാണോ?
ഇല്ല പഠിക്കല്
ഷോപ്പില് പോയിരുന്നിട്ട് പഠിക്കുന്നു
ആഹ് ആഹ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്ക പത്ത് മണിക്ക് പോവും നാലരക്ക് തിരിച്ചു വരും
ഏ അപ്പൊ ഇപ്പൊ സമയം പറഞ്ഞി തോന്നില്ല
ഏ
ഇന്ന് പോന്നില്ലേ ആ അവിടെ അല എന്നാ പിന്നെ വിളിക്ക എന്നാല്
ഓക്കെ ഓക്കേ